ഹലോ
ഹലോ
ആഹ് എവിടേ ആയിരുന്നു
ഇവിടെയുണ്ട്
ഉ ഞാനേർത്തെ വിളിച്ചീനി
ആഹ് അപ്പൊ ഇച്ചിരി തെരക്കായിരുന്നു
ഏ
ആ എവിടെയാ സ്ഥലം
അവിടെ കാളികാവിലാണ്
ഏ
കളികാവ്
അതെവിടെ
ആഹ് മഞ്ചേരി
ആഹ് എന്താ ഒരു ഉഷാറില്ലാത്ത ഫുഡൊന്നും കഴിച്ചില്ലേ
ഫുഡൊക്കെ കഴിച്ചേ ഇവിടെ ഇങ്ങനെ ഉച്ചമയക്കത്തിലേനി ഉം
ആഹ്
എന്തൊക്കെ വർത്താനം സുഖല്ലേ
ഉം എന്താ പണി
പണിയെന്താ ചായ ഉണ്ടാക്കുന്നു
ഉം ചായക്ക് എന്താ കടി ഉണ്ടോ
ചായ്ക്ക് കടിയൊന്നുല്ല എന്തക്കെപ്പൊ അടയ്ണ്ട്
എ ഏ
അവിടെ എന്താ
ഇവിടെ ചാച് ചോറ്പ്പ കഴിച്ചിട്ടുള്ളു പി ചായക്ക് ഇങ്ങെ ബേക്കറി ഉണ്ട്
ആഹ് എന്തെയ്യാ
ഉം എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല ഞ അവിടെ കിടക്ക്ണ്ട്
ഒക്ക ഒക്കൊണോ അതൊ പഠിത്തം കഴിഞ്ഞാണോ
ഞാന് ആഹ് വീട്ട് അങ്ങനെ വീട്ട് എന്താണ് കല്യാണം കഴിഞ്ഞിക്ണ് നാല് കുട്ടികളുണ്ട്
ഏ
കല്യാണം കഴിഞ്ഞ് നാല് കുട്ടികളൊക്കെ ഇണ്ട് പറിയ
ആഹ് ആഹ്
ന്നട്ട് എന്താ പണി ആ ചായുട്ച്ചല്ലേ ഉം എന്താ കുട്ടിയണോ
കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല
ആ ആ പെരേയില് വേറെ ആരുല്ലേ ഒറ്റ കാണോ
അല്ല
ഉ അല്ലആരേംഇതൊന്നും കേക്കല്ല അതാ ചും-
ആ
ഉം
വല്ലാപ്പാവല്ല്യമ്മ ഇണ്ട് ഇവിടെ എനിക്കൊരു അനിയനുണ്ട് ഉമ്മച്ചി വാപ്പച്ചി ണ്ട് വല്ലാപ്പ വല്ലുമ്മ ഉണ്ട്
ആ എന്താ പഠിക്കണോ
ആ പഠിക്കുക
ഉം എന്തേതിനാണ് ഞടെ എത്തി
ഞാൻ ബിരുദം രണ്ടാം വർഷം
ഉം
ആ ഹ
ഉം ആട്ട്
പിന്നെ എന്തൊക്കെ
പിന്നെ എന്താ അങ്ങനെ പോണു ഇന്ന് സ്പെഷല് ഒന്നും ഇണ്ടായില്ലേ
ഏയ്
ഉം
അവിടെ എന്താർന്ന് കറിയൊക്കെ
ഇവിടെ ഇറചിണ്ടായിനി പിന്നെ തേങ്ങാച്ചോറ്
ആ ആ
ഉ പിന്നെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിനി ഒരു പതിനൊന്നരക്കെയായപ്പോ കട്ടൻചായയും ചക്ക കൂട്ടാരൊക്കെനമ്മള് കഴിച്ച കുട്ടികള് വലുത് ഒമ്പാതാം ക്ലാസ്സിലാണ് ഓള് സ്കൂൾണ്ടായി ഇപ്പ സ്കൂൾ ഇപ്പൊ വന്നേക്ക്ണ് രണ്ടാമത്തെ നാലാം ക്ലാസിലാണ് വന്ന് അങ്കൻവാടിക്ക് പോണ്ട് ഒന്നിന് ഒന്നര വയസ്
ആ ആ
ഉ കുട്ടികളെ ഓലൊക്കെ ഉറങ്ങാണ് ചെറിയത് രണ്ടും
ആഹ
ഉം ഉ
സ്വന്തം വീടോവിടാ?
സ്വന്തം വിട് ആ ഭാഗത്ത് തന്നെയാണ് ഒന്നന് പതിനഞ്ച് മിനിറ്റള്ളൂ.
ആഹ ആഹ
ഉം ഉ എന്താ കല്യാണങ്ങളൊക്കെ ഇണ്ടായിനോ പടുത്തൊക്കെ?
ഏ
അപ്പൊ അടുത്ത് കല്യാണങ്ങളൊക്കെ ഇണ്ടായിന് ചോദിച്ച?
ഏ വൈനിയ ഉണ്ടാ രണ്ടു ഒരു കല്യാണം എന്തോ ഉണ്ടന്ന് തോന്നണടുത്ത്
ആ അങ്ങനെയൊക്കെ അവിടെ കല്യാണങ്ങളൊക്കെ അങ്ങനെ? നല് ദസത്തെ കല്യാണ ആണോ? അതോ
എല്ലാടതൊന്നും.. ല്ല. ചലസലത്തൊക്കെ അങ്ങനെണ്ട് അവടേക്യോ
ഇവടി. അങ്ങനൊക്കെ. തന്നെണ് എല്ലാരും ഉണ്ടാ ക് ല. അങ്ങനെ ഇണ്ടാക്ണോലുണ്ട്. ണ്ടാക്കാത്തോലു. ഉണ്ട് ഷേ. അമ്മളൊന്ന്. അയില്. പെടൂല. ഹ്. ഹാ. ണ്ടാക്കാത്തിലൊളു. നമക്കന്ന അങ്ങനെ കയ്യുല്ല. പിന്നെ അങ്ങനെ ഇഷ്ട്ടൊല്ല. ആർപാടമായിട്ട്
ആഹ, ആ, സിമ്പിൾ ആയിട്ടട് തന്നെയാണോ. ഇഷ്ടം
ആഹ, ആഹ അടപ്പർക്കൊന്നും അങ്ങനെ ഇഷ്ടല്ല മ്. പിന്നെ. ഒന്നാമതേ നിയമം കൊണ്ട അയിന് മാത്രല്ലേ സാമ്പത്തികള്ളേനും
ആഹ
ഉം
കല്യാണക്കെ അപ്പ നേര ത്തോഴിഞ്ഞാ
ഉം പതിനാറാം വയസിൽ കഴിഞ്ഞിക്ക് ണ്
പതിനാറോ. അയിനാത്ര. നേരത്തെ
ഹ്
പഠിക്കണംന്നുന്ന് ല്ലേരുന്നോ
പഠിക്ക ആ അന്ന്പ്പ അങ്ങനെ ഏ. ഴ്‌ അന്നൊക്കെ പിന്നെ അങ്ങനെ വേചാറല്ലേ... പെൺകുട്ടിളില്ലേ. മ്മാര് ക്കൊക്കെ അങ്ങനെയല്ല കെട്ടിച്ചു വിട്ടിട്ടില്ലെങ്കി പോകൂലേ. അങ്ങനൊക്കെല്ലേന്നൊ അന്നത്തെ. കാലം. ഇപ്പ. അങ്ങനല്ലല്ലോ ഇപ്പ പിന്നെല്ല. പിന്നെ. അങ്ങനെ. ഒന്നാവുന്ന അങ്ങനെ അന്നൊന്നുപ്പത്രേ ല്ലല്ലോ. പഠിത്തത്തില്. മ്മ്. അന്ന കാ. പത്ത്. കയിഞ്ഞ്. പ്ലസ്. വണ്ണ്. യി ഞ്ഞ് അങ്ങനെ കെട്ടിച്ചു. വിടന്നുള്ള അങ്ങൻത്തെ. ആൾക്കാരൊക്കെ ഉം ഇപ്പളല്ലേ ഇപ്പ നേരെ തിരിഞ്ഞു
ആ, അതെ
പെൺകുട്ടിളൊകിട്ടാൻ. ക്ഷാമോണ്
ഹ്.
ഇപ്പൊ പഠിപ്പരാണ്
അതെ. ഇപ്പൊ. പഠിപ്പൊക്കെ വേണല്ലോ ഈ, കാലത്ത്
ഉം
കാലത്ത്. അതില്ലാണ്ട്. നടക്കില്ലല്ലോ
ആ, അതന്നെ
മ്മ്. ഹ്
ഉം ഹ ഇപ്പൊ. ആ. ആകാലഘട്ടത്തിന്റെയെ ല്ലേ. പ്പൊ
അതെ
വറന്നില്ല. ഓര്ക്. പഠിപ്പ്. ജോലി
അതൊക്കെ വേണ്ട പിന്നെ
ഉം. വേണം
ആ, എന്തെങ്കിലും. ഓൺലൈനൊക്കെ ആയിട്ട് നോക്കാൻ പാടില്ലായിരുന്നോ
മ്മ്. അ അ ങ്ങനെ ന്ന് ന്നട്ട
ആ.....
ഉം
പിന്നെ എന്തൊക്കെ
പിന്നെ എന്താണ് അങ്ങനെ പോണു.
ഉം
ഉം
പുറത്തേക്കൊന്നും പോകാ പോകാറില്ലേ.
ആ പോവും ഞായറാഴ്ച ചിലപ്പ ഇങ്ങനെ പോകവും.
ഉം ഉം
ഉം ഉ ഞായറാഴ്ച ഭർത്താവിന് ലീവ്. അപ്പൊ അങ്ങനെ പോകും ചെറപ്പങ്ങനെ കുടുംബത്തി കൂടെ പോകവും. അല്ലെങ്കും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഈ പാർക്കില് അങ്ങനത്തെ ക്കയിലൊക്കെ..
ആ
ഉം
പിന്നെന്താ പരിപാടി
പിന്നെ എന്താ പരിപാടി അങ്ങനെ അങ്ങനെ പോണ്ടേതന്നെ മയണ്ടായില്ല
മഴയൊക്കെ ഉണ്ടോ
മഴന്നപെയ്തിട്ടില്ല ന്നലെക്കെ മഴ ഉണ്ടായിരുന്നു.
ആ
ഉം കൈല ഉണ്ടോ
ഏ
അയില മഴ ഇണ്ടോ ചോദിച്ച.
മഴ എവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ തോർന്നക്ണു.
ആ
ആ
ഇന്ന് പെയ്തിട്ടില്ല.
ആ
ഉം ഉ എന്താ ചക്കി മഴ. ഇണ്ടായില്ലേ.
ചക്ക മാങ്ങിയൊക്കെുണ്ട്.
ഉം
ഉം
അങ്ങനെ നല്ല രസംല്ല മാങ്ങ കെയാണോ..
ആ വല്യ മാങ്ങയാ.
ഉ ആ അപ്പ അങ്ങോട്ട് വന്നാ മതിലേ..
ആഹ് അങ്ങോട്ട് പോരാ.
എന്താ പിന്നെ ചക്കി മാങ്ങി ഒകെ ആഹ്
ആഹ്
ഉം എന്നാൽ പിന്നെ ഇഷ്ടം പോലെ തിന്നാലേ അങ്ങോട്ടവന്നാല്.
ഇപ്പ മാങ്ങ സീസണല്ല ചപ്പ മാങ്ങ കൊണ്ടാടുന്നതൊക്കെ പറച്ച്ത് തീർത്തു.
എന്താ കുട്ടികക്കൊക്ക നല്ല ഇഷ്ടാണ്.
ആഹ് ആഹ്
ഉം അപ്പ മങ്ങ സീസൺ ആയോണ്ട് ഇങ്ങനെ ലാഭത്തി കിട്ടുണ്ടല്ലോ.
ആഹ്
ഓൽപ്പൊക്കെ നല്ല ഇഷ്ടാണ് അെ ചക്കാണെങ്കിൽ പഴുത്തതാണ് ഇഷ്ടം. ച്ചിയും കൂട്ടാനൊന്നു അങ്ങനെ ഇഷ്ടല്ല
ക്കേം കൊണ്ട് പലതരം
അതങ്ങനെ ഏ
പല പല ഐറ്റംസൊക്കെണ്ടാക്കാറ്ണ്ടോ ചക്കവച്ച്
എല്ലാ, ചക്ക പൊരി ഇണ്ടാക്കീനി പിന്നെ മറ്റേ.. ചക്കട അ ണ്ടാക്ക കേപ്പളേങ്കിലൊക്കയ്ക്കൂ പിന്ന ഒന്നാമതെ കുട്ട്യേക്ക് അല്ലാത്തന്നെ തിന്നാഷ്ടാണ് അപ്പൊ പിന്നെ ഓലങ്ങനെ തിന്നട്ടെന്ന് കരുതും
പിന്നെന്തൊക്കെയാ?
ങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ച
ആ എന്തെങ്കിലും പര് പാടികളൊക്കെണ്ടോ?
അല്ലല്ല ഒന്നുല്ല
ഉം.
എന്താണ്, പിന്നെന്താ?
ന്നായിക്കോട്ടെ വിളിക്കാം
ആ ആ ആയിക്കോട്ടെന്ന
ആ.
എന്താണ്ങ്ങ